ഹലോ
ആ കേക്കാമോ
ആഹ് അക്ക
ആഹ് എന്താണ് വിശേഷം
ആഹ് സുഖായിരിക്കുന്നു അവിടെയോ
എവിടെയും സുഖം
ആഹ്
എന്നാണ് ഞായറാഴ്ചയായിട്ട് പരിപാടിസ്
ഞായറാഴ്ച ആയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല ഞാനിങ്ങനെ ഉം എന്തേങ്കലും ഉണ്ടാക്കിയാലോ എന്നൊക്ക അങ്ങനെ വിചാരിച്ച ഇങ്ങനെ ഇരി
എന്തുണ്ടാക്കണം
കേക്കൊക്കെ ഉണ്ടാക്കാന്നാ വിചാരിച്ച അപ്പോഴാ ഞാൻ നിന്ന ഓർത്തന്ന് എനിക്ക് കേക്കൊക്കെ ഉണ്ടാക്കാ അറിയില്ലേ
ആഹ് ഞൻ ഉണ്ടാക്കി ഇപ്പൊ ഇപ്പൊ സെലെയില് കുറവാണ് നേരത്തെ ചെയ്യലണ്ട് ഇപ്പൊ ഞാൻ വീട്ടിലൊക്കെ ഉണ്ടാക്കും
ആഹ് ഞാനത് പെട്ടന്ന് ഓർത്ത് നീ അങ്ങനെ ചെയ്യല്ലേ ഇപ്പൊ എങ്ങനെയാ കേൾക്കണ്ട് എനിക്കാണെങ്കിൽ അതിനെ കുറിച്ച് വല്ല്യ ഇതൊന്നുല്ല അപ്പൊ അതാണ് എങ്ങനെയാണ് ഇത് കേക്ക് ഉണ്ടാക്ക
എന്ത എന്ത് കേക്കണ്ടാക്കാനോ ഉദ്ദേശിക്കണേ സാധാരണ വാനില ആണോ അതോ ചൊ
ഉ ആഹ് എല്ലാ തരത്തിലുള്ള ഉണ്ടാക്കുവോ
ഞ നല്ല ഉണ്ടാക്കാറുണ്ട് ഞാൻ സെയിൽ ചെയ്തോണ്ടിരുന്നതന്ന ആഹ് ഒരു അഞ്ച കൊല്ലായി എനിക്കൊന്നു കൊറോണ കഴിഞ്ഞപ്പോ തുടങ്ങിയതാണ് ഞൻ പിന്നെ കൊറെ കേക്കൊക്കെ സെൽ ചെയ്തി ണ്ട് ലൈസൻസ് ഒക്കെ എടുത്ത് സെൽ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ് ഞാൻ പഠിക്കാന് ഇങ്ങോട്ട് ഹോസ് സ്റ്റലിലോട്ട് പോകുന്നപ്പോൾ നിർത്തിയതാണ് എന്നാലും വെക്കേഷന് പോ ക്രിസ്മസിനൊക്കെ പോകുമ്പോൾ ഓർഡർ എടുക്കാറുണ്ട്
ആണല്ലേ എന്നാ ഒരു ചോക്ലേറ്റ് കേക്ക് തന്നെ പറഞ്ഞക്ക്
ആഹ് ചോക്ലേറ്റ് കേക്ക് അപ്പൊ അതിന്റെ സാധനങ്ങളൊക്കെ എഴുതി വെച്ച എല്ലാം പറഞ്ഞരാം
ആഹ് ഞാൻ നോട്ട് ചെയ്യണ്ട് പറഞ്ഞു
പിന്നെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് വേണ്ടതൊരു സംഭവം എന്ന് പറഞ്ഞാൽ ബീറ്ററാണ് എല അതിനധികം റേറ്റ് ഒന്നും ആവില്ല ഒരു അറനൂറ് രൂപ അങ്ങനെ എന്തോ ആവുള്ളൂ
ആഹ്
പിന്നെ പിന്ന ഞാൻ ഇൻഗ്രീഡിയൻസ് പറഞ്ഞരാ എഴതിച്ചോ അപ്പൊ സുഖാവോല്ലോ സാനങ്ങൾ മേടിക്കാലോ കേക്കിന് പിന്നെ എന്താ ആദ്യം വേണ്ടത് മൈദ പിന്നെ അതുപോലെ തന്നെ ആ ട്ട വേണം
ആഹ്
ന്ന് ബേക്കിങ്ങ് പൌഡർ ബേക്കിങ്ങ് സോഡ പിന്നെ വാനി ല എസൻസ് പിന്ന പാലെടുക്കും ചിലരത്ത് നമ്മുടെ കേക്കിന്റെ ബാറ്ററി ഇപ്പ തിക്കായി പോവുകവാണെങ്കിൽ അവര് പാാലൊഴിക്കും പിന്നെ പിന്നെ വന്നിട്ട് വിനീഗറില്ലേ വിനീഗറും ഒഴിക്കും പെലര് അപ്പ നമ്മ നമ്മള് ഞാൻ പറയട്ടെ ആദ്യം തൊട്ങ്ങി പറയട്ടെ എങ്ങനെണ്ടാക്കണ്ട്യേന്ന് പറയട്ടെ ആഹ് അപ്പൊമ്മള് ഫസ്റ്റ് നമ്മളിപ്പോ കേക്ക്ന്ന് പറയുമ്പോ കേക്ക് രണ്ട് എന്താ പാർട്ടായിട്ട് മ്മള് ചെയ്യ ഒന്ന് കേക്ക്ന് സ്പഞ്ച്ണ്ടാക്കലും പിന്നെ നമ്മൾക് ഈ കേക്കിൽ ക്രീം തേക്കല് അഹ് രണ്ടും രണ്ട് പാർട്ടായിട്ടാ മ്മള് ചെയ്യാ
ആഹ് ആഹ് ആഹ്
പ്പോ നമ്മള് ഇപ്പ കേക്കിൻ്റെ സ്പഞ്ച് ണ്ടാക്കുവാണെങ്കിലും അതിലും രണ്ട് പാർട്ടായിട്ട് ഡിവൈഡെയ്യും ഒ ഒരെണ്ണം ഡ്രൈ ഇൻഗ്രീഡിയൻസ്ന്നും പറയും ഒരെണ്ണം വെറ്റ് ഇൻഗ്രീഡിയൻ സ്‌ന്നും പറയും അപ്പ നമ്മടെ ഡ്രൈ ഇൻഗ്രീഡിയൻസില് വര്ണതാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ മൈദ പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ബേക്കി ബാട്ടും ബേക്കിങ്ങ് സോഡെ ന്തിനാപയോഗിക്കിണെ അറിയാവോ?
ഓഹ് അർഞ്ഞൊ
അത് നമ്മളെ കേക്ക് പൊന്തി വെര്ണങ്കില് ഈ രണ്ട് സാധനം വേണം അല്ലെ നമ്മളെ കേക്ക് പൊന്തി വരൂല പ്പമ്മള് എന്താ ഓഹ് മൈദ മാത്ര ഇട്ടിട്ടുണ്ടാക്കുവാണെങ്കില് കേക്ക് പൊന്തി വരത്തില്ല പ്പം രണ്ടും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ചേ ചേർക്കാം പ്പൊ നമ്മളൊരു എന്താ അരിക്കണം സമറ്റതില്ലേ അരി പ്പയില്ലേ അതില് നമ്മട മൈദയും അതുപോൽ തന്നെ ബേക്കിംഗ് പൗഡറും, ബേക്കിങ് സോഡയും, ഒരു ചെറുക്ക് ഒരു നുള്ള് ഉപ്പും കൂടിയിട്ട് നമ്മള് ഒരു മൂന്ന് പ്രാവശ്യം അരിച്ചിട്ട് മാറ്റി വെക്ക. അയ്നു ശേഷം ആഹ് ഒരു മൂന്ന് പ്രാവശ്യ അരിക്കണം ന്നാലെ അയ്ലെന്തെലും കട്ടയോ അല്ലെങ്കി വേറെന്തേലും സംഭവങ്ങള് ക്കെണ്ടെങ്കി അരിച്ചു പോവൊള്ളൂ അപ്പം മ്മക്കീ കേക്ക് നല്ല സോ സോഫ്റ്റായിട്ട് കിട്ടും എംട്ടമ്മളത് മാറ്റ്യക്ക അപ്പമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ പാട്ട് കഴിയും അത് കഴിഞ്ഞിട്ട് പിന്നെ വര്ന്നതാണ് വിറ്റിൻഗ്രീഡിയൻസ് അയ്ന് നമ്മളിപ്പോ ഒരു ഒരു കിലോത്തിന്റെ കേക്കാണ് ണ്ടാക്കണേ അല്ലെങ്കിലര കിലോത്തിന്റെ കേക്കാമ്മള്ണ്ടാക്കണെങ്കില് എന്താ അഅ് തിനൻസരിച്ചുള്ള ഇത്ണ്ടാകും അ മെഷർമെന്റ്സും കാര്യങ്ങളും ണ്ടാവല്ലെ അത് യൂട്യൂബിലോക്കി ക്യാ കിട്ടും അല്ലാന്ന് ണ്ടെങ്കില് ഞാൻ ആഹ് പിന്നെ അ എന്റെ വൈ ട്ട്യാളെ നോട്സ് വേണെങ്കിലത് ഞാനയ്ച്ചരാം അങ്ങനെ ചെയ നോക്കിട്ട്ണ്ടാക്കിക്കോ അപ്പൊ പിന്നെ വേണ്ടത് നമ്മൾക്ക് വേറൊരു ബ മൊട്ടയില്ലേ മൊട്ട
ആഹ് മുട്ട ആഹ്
ചൊയ്ക്ക ത് രണ്ടും അതായത് മുട്ടെം, മഞ്ഞിം, വെള്ളേം ഒരുമിച്ച് ചേർക്ക അല്ലെങ്കില് സപ്പറേറ്റ് സപ് പ്രേറ്റായ്റ്റെറക്ക എന്നിട്ടമ്മള് മറ്റേ ഇലക്ട്രിക് ബീറ്റർവെച്ച്ട്ട് നല്ലോണം മീറ്റ് ചെയ്യണം ബീ റ്റെയ്തിട്ട് പിന്നെ നമ്മുടെ മൊട്ടയ്ക്ക് സ്മെല്ല്ണ്ടാവാണ്ടിരിക്ക്യാൻ വേണ്ടിട്ടമ്മള് വാനില എസ് സൻസ് ന്നർഞ്ഞൊരു സംഭവം ചേർക്കൊയ്ല് അയ്‌ല് ചേ അത് ചേർത്തേന ആഹ് മൊട്ടേടെ സ്മെല്ല്ണ്ടാവൂല അതു ഒരു ഒരടപ്പ് അല്ലെങ്കിലൊരു സ്പൂണൊക്കെ ചേർക്കും എന്നിട്ട് നമ്മൾ നല്ലോണം മിക്സെയ്തെടുക്ക നല്ലോണം ബീറ്റെയ്ത് നല്ല പതഞ്ഞ് വന്നയ്യുമ്പോ പഞ്ചസാരയില്ലേ നമ്മള് പഞ്ചസാര പൊ പൊടിച്ചത് ആഹ് കൊർച്ച് കൊർച്ചായ്റ്റിട്ട് നല്ലോണടിച്ചടിച്ച് ബീറ്റെയ്യ അപ്പൊ നമ്മുടെ എ എന്താ പറയാ മൊട്ടക്കൊരു മഞ്ഞ കളറാരിക്കും നമ്മളീ പഞ്ചസാരൊക്കി ട്ട് നല്ലോണം ബീറ്റെയ്ത് കഴിയുമ്പഴ്ത്തേക്കും ഈ മൊട്ടേടെ കളറൊരു ഓഫ് വൈറ്റ് കളറായി വരും അത്രേം നമ്മള് വി റ്റെയ്യ എര ട്ടിച്ചു വരും നമ്മള് എടുത്തേക്കുന്ന പാത്രത്തിന്റെ പകുതിയോളം പൊന്തി വരു അത് അങ്ങനെ വരണം എന്നിട്ട് പിന്നെ നമ്മള് ഏ അരിച്ച് വെച്ചേക്ക്ണ പൊടില്ലേ ആ മൈദ ബേക്കിംഗ് പൗഡറൊക്കെ അത് അതിലേക്ക് കൊർച്ച് കൊർ ച്ചായിട്ട്ട്ട് നല്ലോണം ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കാ. ഫുള്ള് കംപ്ലീറ്റ്ട്ടിട്ട്. പിന്നാ ഇപ്പൊ ബാറ്ററ് തിക്കായി പോയിട്ട്ണ്ടെന്നുണ്ടെങ്കില് നമ്മള് കൊർച്ച് പാലൊഴിക്ക അതും. ഉം കൊറച്ച് ചൂടുള്ള പാല് പാല് പ്പ പറ്റൂല പാല് അലർജിണ്ട്ന്നൊ ണ്ടെങ്കില് വെള്ളവൊക്കെ ചേർക്കാട്ടോ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്താ മതി ഒത്തിരി കട്ടിയാവാൻ പാടി ല്ലല്ലോ ബാറ്ററ്? അങ്ങനെ പാലും ഒഴിച്ച് നല്ലോണ്ണം മിക്സെയ്തിട്ട് ലാസ്റ്റ് ഒരു സ്പൂൺ അത് ഒരു ചെറിയ സ്പൂ പൂൾല് വിനീഗറൊഴിക്കാ അപ്പൊ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പിന്നിപ്പ നമ്മുടെ വീട്ടില് ഉം എന്താ നമ്മളാദ്യയിട്ട്ണ്ടാക്കുവല്ലേ ങ്ങളൊന്നും ഇണ്ടാവണന്നില്ല കേകിന്റേതാ പ പാത്രത്തിക്ക് പാരാനും ആപാത്രത്തില് കൊറച്ചെണ്ണ തടവിട്ട് ഈ ബാറ്ററൊഴിച്ചിട്ട്. അങ്ങ് വേവിച്ചെടുത്താ മതി വേവിച്ച ക്കലും ഓവ ൻ വേണ്ട ഞാനിപ്പൊരു ഞാ ഇതുവരെ ഓവനില്ണ്ടാകിട്ടില്ല ഞാൻ ഗ്യാസില് വെച്ചിട്ടന്നെ ണ്ടാകല് നമ്മളൊരു ബിരിയാണി ചെമ്പോ, അല്ലെങ്കിൽ വേറെന്തെ ആ ഗ്യാസില് വച്ചിട്ട്ണ്ടാക്കാ നമക്ക് ഓവന്റാവിശ്യല്ല. അപ്പൊ നമ്മടെ വീ ഇപ്പൊ ബിരിയാണിയൊക്കെ വെക്കണ പാത്രം ഉണ്ടാവൂല്ലേ വല്ല്യ പാത്രം? അപ്പ അത് വെക്കാ എന്നിട്ട് അയിന്റുള്ളില് വെച്ചി ട്ട് ചെറിയടപ്പോ എന്തെങ്കിലും വെക്ക എന്നിട്ട് അതടച്ച് ടച്ച് വെച്ചിട്ടൊരു കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് സിമ്മിലിട്ടിട്ട് ചൂടാക്കാ ചൂടാക്കിയിട്ട്. നമ്മള് ഏം നമ്മള് തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് വേവിച്ചെടുത്താ മതി കേക്ക് റെഡിയായി കിട്ടും.
ആഹ്
നമുക്ക് ഓവന്റാവിശ്യല്ല.
ആണല്ലേ?
ഉം ഇങ്ങനെ ചെയ്താ മതി ഞാ ഇതുവരെ ഓവനുപയോഗിച്ചിട്ടില്ല ഓവന്ണ്ട് വീട്ടില് എന്നാലും ഞാനിങ്ങനെ ചെയ്യാ ചെയ്യല് പിന്നെ ഗ്യാസിന്റെ കൊറച്ച് പ്രശ്നൊണ്ടാവും അത് മാത്രമേണ്ടാവൊള്ളൂ പിന്നെ നമ്മളെപ്പളുണ്ടാ ക്ക്ണില്ലെങ്കില് കൊഴപ്പല്ല.
അതെ അതെ അതെ ആ ഇതിപ്പോരു ആവശ്യത്തിനാല്ലോ ഉം ഉം. അയ്ല്പ്പ്പണ്ടാക്കി നോക്കിട്ട ഞാന്ണ്ടാക്കി നോക്കിട്ട് അവർക്ക്ഷ്ടപ്പെട്ടാ മാത്രം പിന്നെണ്ടാക്കിയ മതിയല്ലോ.
ആഹാ അത്‌ മതി.
ഉം.
ക്രീമും കാര്യങ്ങളൊക്കെ കൊറേ കമ്പനിയൊക്കെയുണ്ട് നല്ല ഏഹ് നല്ലക്രീം കിട്ട ണെങ്കില് എല്ലാവരുപ്പെടുക്കണങ്കില് ഒന്ന് ഫിയോണാന്ന് പറഞ്ഞൊരു ക്രീമ്ണ്ട് അത് നല്ലതാണ്. അതാണ് കൂടുതലായിട്ടെല്ലാരും എടുക്കല് അപ്പൊ നമുക്ക് ക്രീമ് കേക്കിന്റെ മേളില്. നല്ല എന്താ ഫിനിഷിങ്ങില് ക്രീമ തേക്കാൻ പറ്റും.
ആഹാ
വേറെ ക്രീമൊന്നും പോര. കൊറേയിണ്ട് കൊറേ കമ്പനിയൊന്നും പോരാ.
ആണല്ലേ?
ഉം നാനിപ്പോ ഇതിന്റെ ക്ലാസ്ടുത്തോണ്ടിരുന്നതേയിരുന്നു ബേക്കിങ്ങിന്റെ.
ആണോ? എന്ത് ഈ ഓൺലൈനായിട്ടോ?
ആ ഓൺലൈനിലായിട്ട് എടുത്ത് കൊടുക്കുമായിരുന്നു രണ്ടു മാസത്തെ കോഴ്സ്.
ആണോ?
ആഹ് അപ്പോ. അതില് ഒരു ആറ് ചേച്ചിമാരെന്തോ ഉണ്ടായിരുന്നു ആറ് പേര്. ഒരു ബാച്ചായിട്ട് മൂന്ന് പേര് പിന്നെ രണ്ടു മാസം കഴിഞ്ഞപ്പോ അട്ത്ത ബാച്ചായിട്ട് മൂന്ന് പേര് അങ്ങനെ മൂന്ന് പേര്ണ്ടായിരുന്നു. വരാ കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ആക്കി. കൊട്ത്തു ഇപ്പോ കൊറെ പേര് കേക്കൊക്കെണ്ടാക്കി സെയില് ചെയ്യ്ണ് ണ്ട്. ഉം. കൊറെ പേര് ഇണ്ടാക്കുന്നായിരുന്നു വീട്ടില് ഇണ്ടാക്കാറ്ണ്ട് പിന്നെ ഇതിന് ഇതിൻ്റെ തായ കാര്യങ്ങളൊക്കെ ഇല്ലേ ഫോർമാലിറ്റീസ് ഒക്കെ ഇല്ലേ മറ്റേ ലൈസൻസ്. അ് അഹ് അങ്ങനെയൊക്കെ അപ്പ അതിന്റെ. ക്കെ ഡീറ്റെൽ ആയിട്ട് ഓരോ ക്ലാസ് ഒക്കെ പറ്ഞ്ഞ് കൊട്ത്തു പിന്നെ അവരതിന്റെ ലൈസൻസ് എട് അ് ഇപ്പം കൊറെ പേരൊക്കെ സെയില് ചെയ്യ്ന്നു കൊറെ പേരൊക്കെ അയച്ച് തരും. ശരിയായിട്ട് വര്ന്ന്ണ്ട് എന്നൊക്കെ പറ്ഞ്ഞ്.
ആണല്ലേ ഓ
അങ്ങനെ അഡ്മീ ൻ വരാത്തോണ്ട് ഇപ്പട്ക്കാറില്ല.
അതിലൂടിം വരുമാനം ഉണ്ടാക്ക അത് നല്ലൊരു കാര്യട്ടോ. നല്ലത് ഏതിന പഠിച്ച നീ?
ഞാ യൂട്യൂബ് നോക്കി പഠിച്ചതാ.
ഓ ഓഹ് ഓ ആഹാ ന്നാലും അത് ചെയ്യാന്ള്ള ഇത്ണ്ടല്ലോ.
ആഹ് അമ്മ. അമ്മ മ് ഞാൻ വീട്ടി പോകുമ്പോ അമ്മ ഉള്ളപ്പോ അമ്മയും ഹെല്പ് ചെയ്യും. പിന്ന. അഹ് അമ്മയും ഇതുപോലെ സ്നാക്സും കട്ലേറ്റ് സമൂസ അങ്ങന് ത്തെ സംഭവങ്ങളൊക്കെ ഇണ്ടാക്കി കൊടുക്ക്ണതാ. പിന്ന അമ്മ അതില്. അമ്മേയുടെ പണിക്ക് നിക്കും ഞാൻ പിന്നെ ഇതിനായിട്ട് നിക്കും ക്രിസ്മസിന് പോകുമ്പോ എട്ക്കാറുണ്ട് ഓഡേഴ്സ്. അല്ലാണ്ട് വര്ണതൊന്നും എടുക്കാറില്ല.
ആഹ് ഇവിടെ പപ്പ ഇണ്ടാക്കാറ്ണ്ട് പക്ഷേ അതൊരു റെഡി ആവുന്നില്ല.
ആണല്ലേ.
ചെല്ത് റെഡിയ വും ചെലത് റെഡിയാ വുല അങ്ങനെ ഒരു ഇതായി ഭയങ്കര മധുരയി
ആഹ് ആഹ് അത് കറക് റ്റ് നമ്മുടെ മെഷർമെന്റ് പോലെ ചെയ്താ മതി.
ഉം അതാണ്.
ഇടക്ക് ട്രൈ ചെയ്ത് നോക്കൂ വെറ്തേ ഇരിക്കണ്ട.
അന്റെ സക്സസ് ആവുവാണെങ്കിലോ?
ഉം.
സക്സസ് ആയിക്കഴിഞ്ഞ അതൊരു വരുമാന മാർഗായിട്ട് എട്ക്കാലോ?
ശരിയാ അതൊന്ന് നോക്കണം.
പിന്നെ ഇവിടെ ഉള്ളവരും കുറെ പേര് വന്ന് ചോയിക്ക കപ്പ് കേക്ക് ആയാലും നമുക്ക് ഇണ്ടാക്കാല്ലോ കപ്പ് കേക്ക് ഇണ്ടാക്കിട്ടായാലും നമുക്ക് കൊട്ക്കാം. ഇപ്പ വല്ലൃ ഓർഡർ കിട്ടിയില്ലെലും ചെറിയ രീതിക്ക്ള്ള ഓഡേഴ്സ്. ത്തിട്ട് ഇങ്ങക്ക് കൊടുക്കാലോ ബേക്കറികളിലായാലൊക്കെ കൊട്ക്കാലോ.
ഉം അതെ അതെ.
അങ്ങനെ അപ്പം ട്രൈ ചെയ്ത് നോക്കൂ എന്തേലൊക്കെണ്ടെങ്കിൽ വിള്ച്ചാ മതി.
ആഹ്‌ ഡൗട്ട് ഒക്കെ ണ്ടേ വിളിക് ഉം.
ആഹ്‌ ഓക്കെ അ